ഹലോ
കേകുന്നില്ലേ
ആഹ് കേൾക്ണ്ട്
ഉം എന്നിട്ടന്തായി അന്ന് നേരം വേയിച്ചോ പണിയൊക്കെ
ആഹ് അന്നെല്ലാം കൊറേ കഴിഞ്ഞിട്ടെ കയിഞ്ഞേ പന്ത്രണ്ട് മണിവരൊക്കെ ആയി മടി പുടിച്ചിട്ട് ഒരാള് പേടിക്കാണ്ടെങ്കി സുഖ
അഹാ പിന്നെ ഒരാളെ പേടിക്കാാനുണ്ടെങ്കിലും പിന്നെ നമുക്ക് വേറൊരാൾ ഫുഡ്ഴിക്കാന് നമുക്ക് വെർ വരുന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് എല്ലാതും അങ്ങനെ ആക്കും ഇത് ഇപ്പൊ ഒറ്റക്കാവുമ്പോ അങ്ങനെ അയഞ് അയഞ് അയഞ് അങ്ങനെ
ഉം ഉം ചെലപ്പോ തോന്നും ആരും വേണ്ടാന്ന് പക്ഷെ ആരും ഇല്ലെങ്കി നമ്മുക്ക് തോന്നും ആരേലൊക്കെ വേണന്ന്
ദ് ആുമ്പോ ന മമ ൾക്ക് ഇതേ പോലെ വീട്ടിന്ന് ഓ ഒന്ന് ഒറ്റക്ക് മാറിക്കയിഞ്ഞ- നമുക്ക് നമ്മള ഇഷ്ടംപോലെ ജീവിക്കാലൊന്നൊക്കയ് കും പക്ഷെ നമുക്കിടാ ഒന്നും കയി ക്കാനും തോന്നൂല ഒന്നിനും തോന്നൂല ഇല്ലേ നമുക്ക് തോന്നിയ മാരി തീറ്റ മറ്റേത് ഉച്ചക്ക് ഏ പിന്നെ രാവിലെ ഏഴര ആവുമ്പോേക്ക് ഇളച്ചി തുടങ്ങും ചായുടിക്കല്ലേ ചാടിക്ക അവക്ക് ഭയങ്കര പിന്നെ അസുഖണോ തുടങ്ങല്ലേ ചത്ത ആ ആയിക്കോട്ടെ പറിം അപ്പൊ എല്ലാരും ഒരു ചായ എടുക്ക പിന്നെ അത് കഴിഞ്ഞല് ആ ആ ഭാഗത്തിന്നെ ഓളോഴിക്കലടത്തും പത്ത് മണിയാകുമ്പോക്ക് എന്തായാലും തിന്നല്ലേ നക്ക് തീ ആ തീരല്ല തടീന്ന് പറി ണ തില്ല ഞാനൊക്കെ ആണെങ്കിൽ പ ആ ആ ഞാനാണെങ്കിൽ പച്ചവെള്ളം കുടിച്ചാല കൂടി നിീർക്കും ചെയ്യും അങ്ങ പിന്നെ അങ്ങനത്തെ സൈസു ആണ് പത്തണി അമ്മക്കിന വിള്ളറ പിന്നെ പത്ത് പ പത്ത് പത്തര പതിനൊന്ന് മണിയാവുമ്പംഫുഡ് കുളി ഒക്കെ കഴിഞ്ഞ അപ്പ തന്നെ ഞങ്ങള് ചോറ് വെയ്ച്ചു ഞങ്ങളെല്ലാവരും റൂമൾ കൂടി പോവും പിന്നെ ഞാൻ മക്കള് കാ ഫോണമ ത്തോണ്ടി അവിടെ ഇരിക്കും പിന്നെ അങ്ങനെ ഇതാന്നെ
സിനിമയൊക്കെ കാണോ
ആ ഫിലിപ് ചെലപ്പോ വല്യ തൊന്നുല്ല അതികം ഇൻസ്റ്റെന്നെ റീൽസ് അങ്ങനെ തോണ്ടിരിക്കും പിന്നെ ഞാൻ റീൽസ് അപ്ലോഡ് ചെയ്യലും ഉണ്ട് പിന്നെ അങ്ങനെ കുട്ടികൾക്കുള്ള ഫുഡ് റെസിപ്പീസും കാര്യങ്ങളും എന്തൊക്കെ അപ്പൊ
ഉം ഉം
അത് അങ്ങനെ അങ്ങനെ അങ്ങനെ അത് മമ ഇരിക്കും കുറച്ചു നേരം വീഡിയോസ് എഡിറ്റ് ചെയ്യലും കാര്യങ്ങളും തും ഒക്കെ യായിട്ടങ്ങനെ കൊറച്ചു നേരം പോവും ആ അങ്ങനെയൊക്കെ അങ്ങനെ പോ ടൈം പോകാൻ പണിയൊന്നുംല്ലല്ലോ
ആഹ്
ഇനിയിപ്പോ ഇനിയിപ്പോൊ ആള് വന്ന കഴിഞ്ഞാലക്കെ ഇപ്പ നമ്മുടെ ലൈഫ് അങ്ങനെങ്ങനെ തട്ടി തട്ടി അങ്ങനെ പോാണ് ഞാള് വന്ന കഴിഞ്ഞാൽ ആകെ കുത്തന മറിയും
ആ ഉച്ചാവുമ്പം സമയത്തിന് ദ് ഉണ്ടാക്കി കൊടക്കല് ഓൽക്ക് സമയത്തിനൊക്കെ കിട്ടേണ്ടി വരും
ആ ഒരു സമയത്തിനൊക്കെ വേണ്ട വരും ഇപ്പൊ ഞങ്ങ ളവിടെയിരുന്നു ഞങ്ങള് ഇപ്പൊ ഒരു ഒന്നര മാസ ആയിട്ടുള്ളൂ നാട്ട്ക്ക് എത്തിട്ട് പിന്നെ അവിടെയാമ്പ പിന്നെ ആ അവിടെയാവുമ്പോ പിന്നെന്താച്ച അധികം അടിച്ച് വാരാനും തുടക്കാനും അങ്ങനത്തെ പണികളൊന്നും ഇല്ല മുറ്റത്ത്ക്ക് ഇറങ്ങാനും അങ്ങനെയൊന്നും ഇല്ല ഒരു ബെഡ്‌റൂമും ഒരു ചെറിയൊരു ഹോളും ഒരു കിച്ചണ്ന്ന് പറയാ ഒരു ചെറിയോരു ഏരിയ അത് മാത്രല്ല ആ ഒരു സ്ഥലങ്ങള് നമുക്ക് ങ്ങനെ ഇതാക്കാ നേരാക്കാൻ തന്നെയ ഉള്ളല്ലോ പിന്നെ ഇതേ പോലെ നമ്മക്ക് അപ്പുറത്ത്ന്ന് ആരേലും വന്ന് നോക്കോന്നോ ആരേം അങ്ങനത്തെ പ്രശ്നംന്നുല്ല നമ്മളതായിട്ടുള്ള ലൈഫ് നമ്മള് ജീവിക്കുക അത്രേല്ലേ അവിടെേയുള്ളു ഉം ആ അങ്ങനൊന്നും ഒന്നുല്ല പേടി ക്കാനുല്ല മറ്റ് ഇത് നമുക്ക് അപ്പുത്തുന്ന്പ്പുറത്തും ആരെങ്കിലും വീട്ടീന്ന് വരുവോ തറവാട്ടിന്ന് ആരെങ്കിലും വരോ നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ മനുഷ്യൻമാർ എന്തെങ്കിലും വിചാരിക്കോ ക്കും ചിന്ത ഉണ്ടാവോലോ അവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നം ഒന്നുല്ല ഞാൻ പറ ലൈഫ് ജീവി ഇതിനേത് ഇതില്ലെങ്കിലേ പിന്നെ അധികം സ്പേസ് സും കാര്യങ്ങളും ഇല്ലെങ്കിലും ഞാൻ പറയും ജീവിക്കാനേള്ള സുഖം അവടെയാണ് പറയും.
ആഹ് എന്റെ താത്ത അങ്ങനെ പോയിട്ട് അവടെ നിന്നിട്ട് നാട്ടിക്ക് വരാന്നു ശ്വാസം മുട്ടീട്ട് ഓൾക്ക് തണുപ്പേന്നും ആ സമയത്ത്
പോയ സമയത്ത് നല്ല തണുപ്പേരുന്നു എന്നട്ട് പിന്നെ ആഹ് തണുപ്പ്ന്ന് ഞങ്ങളീ നേരെ ഈ ചൂടുക്കാ അങ്ങട്ട് വന്നത്
ആഹ്
അല്ലാഹ് ഫസ്റ്റ്ത്തെ രണ്ടു ദിവസം എനിക്ക് തലകറങ്ങീട്ട് എന്താ ചെയ്യണ്ടന്ന്റിയില്ല എന്താ ആകപ്പാടെങ്ങ ട്ട് ടെൻഷനായിന് ആഹ് ആ പെരും ചൂട ക്ക് വന്ന് ഞങ്ങള് ഞങ്ങള് വന്ന് ഒരാഴ്ച അയേരം മഴ തൊടങ്ങിട്ടോ
ആഹ് ആഹ് ആഹ്
എന്താ ചെയ്യേണ്ടു അറിയില്ല എനിക്ക് പെട്ടെന്ന് പ്രഷറ് കൊറയും എന്നിട്ട് അങ്ങനെ ന്നെ പിന്നെതായി ഞാൻ വന്നിട്ട് എ സി ഓണാക്കാ റൂമിനുള്ളി പോയിരിക്കാ എന്നിട്ട് പിന്നെ ഒന്ന് ഓക്കേ ആയി കഴിഞ്ഞ വീണ്ടും വരും കിച്ചണിക്ക് പിന്നീള്ള ഇതങ്ങല്ലേ എനിക്കൊന്നി ഇങ്ങട്ട് പിന്നെ ഞാന് ഫസ്റ്റ് ദിവസം ഇതേപോലെ വന്ന് രാവിലെ നേരത്തെത്തി ഇവടെ കിട്ടിയ പാടന്നെ ട്ട പോരും ചെയ്തത് ഡയ ഡയറക്ട് ഫ്ലൈറ്റ് ഒന്നും കിട്ടായിട്ട് പിന്നെ ആ യുദ്ധത്തിന്റെ പ്രശ്നം ആയോണ്ടേ ഭയങ്കര ഇതായി എന്നിട്ട് ആദ്യം ഞങ്ങള് അവിടുന്ന് ഒമാൻക്ക് കേറി ഒമാനിൽ അഞ്ച് മണി ക്കൂറ് മക്കളായിട്ട് വെയിറ്റിങ് അത് കഴിഞ്ഞ് ചെന്നൈക്ക് ചെന്നൈന്ന് ആഹ് ചെന്നൈയിന്ന് ഇങ്ങട്ട് പതിമൂന്ന് മണിക്കൂർ ഒറ്റക്കുവല്ലേ വേറെ ആരുംല്ലല്ലോ അപ്പൊ എന്നട്ട് ബുദ്ധിമുട്ടായി
ആഹ് നല്ല എടേങ്ങേറാ കുട്ടികളെ കുട്ടികളെ വാസിള്ള കു ട്ടി കളച്ച പറയും വേണ്ട ഓൻ ആണെങ്കി ആഹ് ന്നിട്ട്
ഉം അവടെണ്ട് കിച്ചണിലുണ്ട് ഞാൻ പ്പോ വെല്ലേ ലിവിംഗ് റൂമിക്ക് ഇങ്ങോട്ട് പോന്നു
ആഹ് അങ്ങനൊക്കെ
തീന്റെഞ്ഞിപ്പോ മൊത്തം വലിച്ചിടും ഇ ഓരോ ഡ്രോയർ തൊറക്കാ സ്പൂണിന്റെ ഡ്രോ തൊറക്കാ എന്നിട്ട് അയ്‌ന്ന് എടുത്ത് കത്തിയും പാത്രവും മറ്റേത് മറിച്ചതും എടുത്ത് പോരാ ഓൻ ക്ക് വാണ്ടതൊക്കെ ഓൻ തൊറക്ക മറ്റേ നമ്മള് വലിപ്പിന്റെ കാക്കു പറഞ്ഞ ഇനി ഓന് ഇതാകണ്ട വിചാരിച്ചിട്ടാണ് മറ്റേ പുടുത്തല്ലാത്ത ടൈപ്പ് ഒക്കെ ഇങ്ങനെ വലിക്കണ ടൈ പ്പാക്കി നമ്മള് ഇതൊക്കെ കിച്ചണിലൊ
ആഹ് ആഹ് ആഹ് ഓലെ പിന്നാലെ നടന്ന് എടുക്കണ്ടി വരും ഒരു നേരാകുമ്പോ മറ്റേ വൈക്ക് സെരിയാക്കിട്ടോല്
ഇന്നലെ എനിക്ക് പ്ര അതാ കുട്ടികക്ക് അസുഖം കൂടി അസുഖം കൂടി ആണെങ്കില് പറയും വേണ്ടത് ജലദോഷം പിടിച്ചിക്കണു കേട്ടോ മിനി ആഹ് മേത്തുന്ന് എറങ്ങൂല്ല എടങ്ങേറാക്കി ലാസ്റ്റ് ഹസ്ബൻഡോട് പറഞ്ഞു ഞാൻ പണിക്ക്യോക്കോളാം ഇങ്ങള് കുട്ടികളൊ നോക്കിക്കോളി വന്ന കൊഴിഞ്ഞിക്കണ് പറഞ്ഞ് അത് നമ്മക്ക് വീട്ടിലാരെങ്കിലും വേറെണ്ടെങ്കിൽ നമുക്ക് ഒന്ന് മാറിടു ക്കാനുണ്ടെങ്കി നമുക്ക് അത്രക്ക് ബുദ്ധിമുട്ട് തോന്നൂല്ല അത് ഒറ്റക്കെ എല്ലാംകുടി ചെയ്യുമ്പോഴേ അത് കൂടെ ആണെങ്കില് പിന്നെ ആഹ ഇല്ലെ തറവാട് കുറച് വിട്ടാണ്
ആഹആാാാാ
ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടക്കാനുണ്ട്
ഓ അത്രയൊക്കെ ഉണ്ടല്ലേ അങ്ങനൊക്കെ ഉണ്ടെങ്കി അവിടെയും കുട്ടികള ഉണ്ടെങ്കി അങ്ങട്ട കുട്ടാ
ആഹ് വിട്ടാൽ മതി ഇപ്പ ഇതാക്കിയ മതി ഇപ്പന്ന് പോകണ്ടരിക്കും അങ്ങടൽ പോകാന്ന്ന്നെ നിൽക്കണം അപ്പൊ ഒരു ബുദ്ധിമുട്ടാണത് അപ്പൊ ഞാനും തന്നെ ഇനിയിപ്പോ പിന്നെ അങ്ങനെ തൊട്ട് പിന്നെ ആ ഹസ്ബൻഡന്റെ ഫ്രണ്ടിന്റെ വീട രണ്ടാെ വീട് അപ്പുറത്തുപ്പുറത്ത വണ്
ആഹാ ഹാ
പിന്നെ നമ്മളെ ചിലഓൾക്കോ ഒട്ട് രണ്ട സ്കൂൾ പോയി കഴിഞ്ഞാൽ പിന്നെഓ ഒരു എന്തെലും കാര്യങ്ങ ചെയ്ത് അപ്പോ എത്രച്ചിട്ടാണ് നമ്മള് മറ്റുള്ളവരെ ബുദ്ധിമുട്ട് അത് പോയിഴിഞ്ഞാ ഇതേപോലെ അടെവിടെ മരിച്ചിട്ടോടാ കിയയും മ്മളെ കീട്ട ചെയ്യണ പോലെ പോ ഒറ്റകളെ വീട്ടിപ്പോ എനിക്ക് എന്തതു പോലെ ഇടങ്ങാറ് ആഹ ഇഷ്ടല്ലാത്ത കട പറ കുഴപ്പമില്ലാന്നൊക്കെ പറയായും പക്ഷെ എനിക്ക് എന്തോ ഒരു മനസ്സക്കൊ ഇടങ്ങാറ് പോലെ ആഹ് നമ്മടെ മക്കള് വേറെ വീട്ടിൽ പോയിട്ട് ത്തന്ന് പറയുമ്പോ നമക്ക് എനക്ക് എന്തോ ഒരു അതൊരു അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെയാണ് അപ്പൊ അങ്ങനെ വിടൂല അല്ലാണ്ട് ഓന ഉറങ്ങീട്ട് അങ്ങനെ എടുക്കും ഞാൻ
കുട്ടി അങ്ങനെ ഒറ്റക്കെ ഇരുന്ന് പഠിക്കുന്നോ ഒക്കെ ചെയ്യാതോ
ഇല്ല ഒക്കെ ചെച്ചാൽ ഓൾക്കെ എട്ട് വയസ് കഴിഞ്ഞരാണ് ഇവൻ ഉണ്ടായത് അപ്പ ഓള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്ത് കൊടുത്ത് ചെയ്ത് കൊടുത്താങ്ങനെ ശീലായിട്ടേ പഠിക്കണമെങ്ക ഞാന ഒപ്പം ഇരിക്കണം എല്ലാത്തിനും ഒപ്പം ഇങ്ങോട്ടി ഇരിക്കണം
ആഹ
അപ്പൊ അതാണോ ഓൾ ഏത് ബുക്കാണോ എടുത്തത് ആ ബുക്ക് ഇയാൾക്കും വേണം പഴയ ബുക്ക് എന്തേലും നമ്മള് കൊടുത്തു കഴിഞ്ഞാ അതൊ ഒറ്റ എറക്കാരാ
ആഹ നല്ലടക്കാരാ ഇവിടെ ഇന്നലെ ഓ എന്റെ വല്ല്യവിന്റെ ബുക്കൊക്കെ എടുത്ത് അതിലൊക്കെ മറ്റേ ഹൈബ്രോ പെൻസിൾ കൊണ്ട് വര
ഓ എന്താ ചെയ്യാ നീ
ഉം അപ്പൊ ഏത് രണ്ടും കൂട്ടി പിന്നടിച്ചച്ച്യാന നോട്ട് ബുക്ക് ചെയന്നു
ആഹ് നോട്ട്ബുക്ക ആണങ്കിൽ പിന്നെ കുഴപ്പമില്ല ടെക്സ്റ്റ് ബുക്കണ എന്താ ചെയ്യ
ഒക്കെ അങ്ങനെയണോ ഓൻ കളർ എടുത്താ അത് വണം പെൻസിൽ വെറും പെൻസിലിന്റെ ആട പെസിലും തളക്കും
പെസൽ ആ മറ്റെൻസിലായിട്ട പെസിലായി തരല്ലേ കാര ആ സെസിലാ ച് ചുമമ്പേരിന്റെ കാര്യ പറയും വേണ്ട
ലൈസൻസ് കൊടുക്കും ഇപ്പൊ ഞാനൊരു ബുക്ക് വകും കൊടുത്തിരുത്തിക്കുക അതൊക്കെ എന്താ അങ്ങന ക്കെ ഒരു ബുക്കും പെൻസിലും കൊടു അങ്ങനെ ഇരുന്നാൽ
ആഹ അവരിക്കൊന്നും തന്നെ മറ്റോല നല്ലോണം വികൃതിയും കാട്ടുട്ടോ അയിനെ വലുതിന്റെ മൂടി പിടിച്ച് ചുടറ്റി അങ്ങട്ട് അയിനെ കടിച്ചുംതല്ല് ഒക്കെ ചെയ്യും ആഹ ഞാൻ പറയണ്ടത് ആണ കണ പെണ്ണും കണക്കാണ് ഞാന് എല്ലാവാരുംയാകട്ടെ ചെറു പണ് പിന്നെ പറഞ്ഞ് പക്ഷെ പെണ്ണിന്റെ പി ക്രസ് വല്ലാണ്ട് ഞാനും ഹസ്ബൻറും കണ്ടിട്ടില്ല ആള് അന്ന് അവിടെ പുറത്തായിരുന്നു ഞാന ഒന്ന് പഠിക്കാൻ പോവായിരുന്നു എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓളെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് ഓൾക് പത്ത് മാസ ആയപ്പോ തന്നെ ഞാൻ ഞാൻ ഒപക്റ്റോമെട്രി ആയിരുന്നു ബി എസ് സി കാഴ്ച പരിശോധനന്റെ അതെ ആഹ് അപ്പൊ പിന്നെ ഇപ്പൊ മക്കള എങ്ങനെ ഇതിനെ വച്ചിട്ട് ഞാൻ ജോലിക്ക് പോകും.
സാർട്ടിഫിക്കറ്റ് ഇണ്ടല്ലൊല്ലെ.
ഇണ്ട്. ഇനി ആവശ്യം ഇണ്ടാവുമ്പോ പോവ.
ആഹ് ആ. കുട്ട്യാെന്ന് വെല്തായ പോയിക്കൊ. എന്ത ഇങ്ങനെ ഇര്ന്ന്ട്ട്.
കാക്കുനോട് അറിം. നാല് വർഷം ഞാൻ വെറുതെ പഠിച്ചാല്.
ആഹ് പി കാര്യാണ് അമ്മക്ക് എപ്പഴെ
ആ എപ്പ എന്നോട് അത് പറഞ്ഞിട്ടില്ല. എന്ന എന്നെ ഹസ്ബൻഡറ് പഠിപ്പിച്ചു തന്നെ കെട്ടോ വീട്ടാര് പഠിപ്പിച്ചോന്നു അല്ല. പിന്നെ പ്ലസ്ടു കഴിഞ്ഞാല്. തന്നെ കല്യാണം കഴിണ്. പിന്നെ ആള് ഇ ഞാൻ പഠിക്കാൻ താല്പര്യം ഇണ്ടാണ്. അപ്പോ ആളെന്നെ പഠിപ്പിച്ചതാണ്. അപ്പ ഇന്നോട് പറിം. ഞാൻ പഠിപ്പിക്ക്ണത് ഇപ്പ ഇപ്പ അൻ ക്ക് ജോലിക്ക് പോയിങ്ങാണ്ട് നമക്ക്. ഈ കുടുംബം വരുത്താൻ വേണ്ടിട്ടല്ലട്ടൊ. ഭാവില് എനിക്ക് എന്തെങ്കിലും സംഭവിക്കെ എന്തെങ്കിലും നമുക്ക് ക്കൊരു ഇഷു വരെ ചെയ്യാണെങ്കില് - - അപ്പ ഈയും കുട്ട്യേളും വേറെരാളെ മുന്നി പോയിട്ട് കയ്നീട്ടണ്ടല്ലൊ. അനക്കൊരു സർട്ടിഫിക്കറ്റും അനക്കൊരു ജോലി ഇണ്ടെങ്കില് നമുക്കന്നെ ജീവിക്കാലോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇതാവും.
പേര് പറഞ്ഞ്
ഒക്കെ മിട്രി
ഒഓക്ടോമെട്രി അത് ഞാനാദ്യായ്റ്റേക്ക.
ആ മ്യസിയ അമ്മള് കാഴ്ച പരിശോധനന്നെ.
ആഹ്. അത് പറഞ്ഞപ്പം മനസ്സിലായി. ഉം
നാല് വർഷത്തെ കോഴ്സാണ്. പ്ലസ് ടു കഴിഞ്ഞേന് ശേഷം. ആതെ നാല് വർഷം. ഉം പ്ലസ് ടു സയൻസ് വേണ്ട. ബയോളജി സയൻസ് വേണം.
ഏഹേ
ഇന്നട്ട് നാല് വർഷം.
ആ മോളങ്ങനെ പഠിക്കാനൊക്കെ.
കൊഴപ്പല്ല. ഞാൻ പിന്നെ വല്ലാണ്ട ഇങ്ങട്ട് പോസ് ചെയൽല്ല. ഇങ്ങനെ ഫസ്റ്റ് വര്ണം അങ്ങനെ ഒന്നുല്ല ക ല്ല പിന്നെ ഇതാകല്ല. ഒരു തേട് ആ സെക്കൻഡ് ആ ഫസ്റ്റ് ഇല്ലെങ്കിലും ഓന് സെക്കന്റ് തേട് ആ ലെവൽല്ല് അങ്ങനെ എപ്പളും ഉണ്ടാവല്ണ്ട് ആണെങ്കിലും. ആ എത്രേചിട്ട ഇവർക്ക് ഞാൻ പറ്യ ഞാൻ പറ്യ കേരളീക്കാക്കാന പൂതി. ഈ നാലാം ക്ലാസ്സിലാണ്പ്പോ മോള്. പത്ത് സബ്ജക്റ്റ് ആണ് ഇള്ളത്.
അള്ളാ. ഇബടിം ഇണ്ട്. ഇപ്പൊ എന്റെ കുട്ടി ഒന്നിലാണ്. ഓൻക്ക് ഇണ്ട് ആറ് വിഷയം.
ആഹ് ഇതെന്താ അത് ചെയ്യ ഇൻക്കറീല്ല ഹിന്ദി, സോഷ്യലി സയൻസ്, ഇതൊക്കെ ഇത്ര ആയിട്ടൊള്ളല്ലൊ. ഇന്നാ ഓക്കെട്ടോ വിളിക്കാട്ടൊ.
ബി എസ്സേണ്.
ഹലോ ഇന്നാ വിളിക്കാട്ടോ.
ആഹ് ആഹ്. ആയിക്കോട്ടെ.